ഹലോ ഹലോ
ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേക്കണണ്ട് കേക്കണണ്ട്
ആഹ്
എന്നാ ചെയുന്നു ചായ കുടിച്ചാ
ചായ കുടിച്ചിട്ടില്ല കുടിക്കണം ഇന്ന് ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയി
ആഹ്
അതുകൊണ്ട് ചായ വൈകി വേണ്ടു ചായ കുടിച്ചോ
അതാ അവിടെ കുട്ടികൾ സാധനം കൊടുന്നു അവിടെ തല്ലായി എല്ലാരും കൂടി ഇപ്പ നല്ല തീർക്കാ പഴം വാങ്ങാൻ പോയ ആള് പുളച്ചി സെറ്റ്ന്ന കഴിഞ്ഞു ഇപ്പോഴേ പോലെ കിട്ടണ ആരെ തല്ലാവും
ആഹ്
ഉം മനസിലായി ഉം നിമാക്ക കസത്തിന്ന
ഓഹ് ഡ്രസ്സൊക്കെ എടുത്തിരുന്ന്
എന്ത് ഫുഡ്ണ്ടാക്കിന്ന് വരുന്ന
പെരുന്നാൾക്ക് മന്തി
ആഹ് ച്ചൊക്കെ ഉണ്ടാക്കോ നെ സിംമ്പിളാണല്ല നിങ്ങക്ക് സിമ്പിളാണല്ല
മന്തി സിമ്പിൾ ആണ് റൈസ് മസാല ചിക്കന പെരുക്കി വെച്ചു പോരിക്ക മത്ത ഇല്ലല്ല
എങ്ങനെ റൈസും മല കളർ അങ്ങനെ ചെർക്കുവോ
ഇല്ല കളേഴസ് ഒന്നും യൂസ് ചെയ്യില്ല അ നാച്ചുറൽ ആയിട്ടുള്ള മുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനത്തെ അല്ലാതെ വേറെ കളറുകള് ഫുഡിന്റെ കളറുകള് വാങ്ങാറില്ല ആരോഗ്യത്തിന് ഏതായാലും നമ്മൾ പുറ പൊറത്തന്നൊക്കെ ഭക്ഷണം കഴിക്കും അപ്പൊ പിന്നെ വീട്ടിൽന്നുണ്ടാക്കുന്ന കുറച്ച്
അത് ശരി ഞാനൻ പിന്നെ പുറത്തു നാ ഇപ്പ ഹസ്ബന്ഡറ് വരുന്ന സമയത്ത് അങ്ങനെ വേറെ എപ്പഴും പോക്കുന്നുണ്ട
ആ ഞങ്ങള് പിന്നെ എടുക്ക എടുക്ക തോന്നലാണ് അപ്പരു
ആഹ ആ എന്റെ ഇളച്ചനങ്ങനെയാണ്
എല്ലാ ഒന്നും കഴിക്കില്ല പക്ഷെ മന്തി
ആഹ
ഇ ബ്രോസ്റ്റ് കൊറ ആായി ബ്രോസ്റ്റ് ഒന്നും കഴിക്കാത്ത അപ്പ ഞാന അങ്ങനെ പറഞ്ഞ ഞാ പോണം പോണം
ഉം റോസ്റ്റയ്ക്കാരം ലെ ഉ
വീട്ടില് വേറെന്താ സ്പെഷ്യൽ ആയിട്ട് കുക്ക് ചെയ്യാറുണ്ടോ
ഏ
സ്പെഷല് വേറെ എന്തെലും
സ്പെഷ്യല് ആ സ്പെഷ്യല് ആ ഉണ്ടാക്കി ക്കും ചിക്കന്റെ പലറ്റെ ഉണ്ടാക്കി നോക്കൂ പച്ചേയിലും എന്നാല് പച്ച ബീഫ് ഞാൻ ഇണ്ടാക്കും ഇനിക്ക്പ്പോ കഴിക്കാൻ പറ്റില്ല അലജിന്റെ പ്രശ്നണ്ട്
ആഹ് ആഹ്
മേലെന്നാകെ അങ്ങനെ പൊന്തതും പിന്നെ ഛർദിക്കും അങ്ങനെ ഇപ്പൊ തുടങ്ങിയതാണ് കുറച്ചായിട്ട് തുടങ്ങിയത് അത് കുഴപ്പൊന്ന പക്ഷെ രണ്ടാമത്തെ ആൾക്ക് ചെറുപ്പത്തി ന്ന ഉണ്ട് ഫസ്റ്റ് കൊടുത്തപ്പോ തന്നെ ഉണ്ട്
ആ ചിലർക്ക് അലർജി ഉണ്ടാവാറുണ്ട് ഞാനും കേട്ടിട്ടുണ്ട്
ആഹ് അവനക്ക്ണ്ടെങ്കി അപ്പ തന്നെ പറഞ്ഞേനു നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതുണ്ട് ചിലപ്പോങ്ങൾക്കും കൊറച്ച് കഴിഞ്ഞാ ഉണ്ടാവന്ന് പറഞ്ഞ ഡോക്ട്
കുറച്ച് വലുതായല് മാറുന്നു
ആഹ അങ്ങനേ പറഞ്ഞിണ്ട് കൊറച്ച് വലുതായ പിന്നെ ഇണ്ടാവൂല അപ്പൊ കൊടുത്തു നോക്കി ഉണ്ടെങ്കില് പിന്നെ ഡോക്ടർ കാണിച്ചാൽ മതി പിന്നെ പൊതുവെ ഓന് കഴിക്കൂലോനെ അങ്ങനെ അതുകൊണ്ട് പിന്നെ പേടില്ല അവനക്ക് ഇഷ്ടല്ല ചിക്കൻ തന്നെ അങ്ങനെ ഒരു കഷ്ണംം രണ്ട് കഷ്ണം അങ്ങനൊക്കെ തിന്നള്ളൂ അത് പൊരിച്ചാൽ മാത്രം
ആഹ് ആഹ്
അതായതുകൊണ്ട് പിന്നെ ആളുകൾക്ക് അറിയാ എന്നെ സാധന ടേസ്റ്റ് ഒക്കെ അറിയും തിന്നൂല പക്ഷേ ഓന തിന്ന തന്നെ വനിക്ക് സമൂസയാണ് ആ സമൂസ മാത്രണ്ട് ശ്രദ്ധിക്കൂലല്ലോ സമൂസി കട്ടലേട്ടും അത മന്ന അലർജി ഉണ്ടായ തന്നെ അപ്പൊക്കെ പേടിയാണ് അവനായിട്ട് പോകുമ്പോണ് എക്ക് പേടി എവിടെ പോയാലും അറിയാതെതേപോലെതിന്നന്ന് പോകോന്നുള്ള പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ
ആഹ് അതെ പുറത്തന്നുള്ള ഭക്ഷണം നമുക്ക് പറയാൻ പറ്റ
ഉം ആ ആഹ്
ബീഫ എങ്ങനെയാ കറി വെക്കാറ്. അത് ഞാൻ ചോദിച്ചത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണല്ലോ അതണ്ട കേട്ടോ.
ബീഫ് ഞാൻ മൊത്തിൽ കൊഴച്ച് വെക്കലാണ് മൊത്തിൽ ഉള്ളിലൊക്കെ കൂടിയിട്ട് കുഴച്ചിട്ട്. അവിടെ അടുപ്പത്തെ അവിടെ ഇട്ടക്കും അങ്ങന എന്ത അപ്പൊ പിായി തന്നെ വള്ളതാവല്ലോ. പിന്നെ അങ്ങനെ പിന്നെ പക്ഷെ ഞാനിക്കെങ്കിലും കറിിയ അങ്ങനെ ഇഷ്ടമല്ല ഞാനൻ. അതിന്ന് കൊറച്ചെടുത്ത്ങ്ങാട്ട് ഇങ്ങനെ നല്ല പറ്റിച്ചിട്ട് അങ്ങനെ ഞാൻ കൂട്ടീന്നള്ളു. അപ്പൊ പിന്ന അതും കൂട്ടാൻ പറ്റേ. പിന്നോട് പറഞ്ഞീന്ന് ഓനോ തീരെ തിന്നാതിരിക്കണ്ട ഓവറയിട്ട്. ണ്ട മൂന്ന് അപ്പൊപ്പോ നമ്മൾ പെന്നാളൊക്കെ വിട്ട്പോ. മ്മ മൂന്ന നേരം ചിലപ്പോ തിന്നുന്നില്ല അങ്ങന തിന്നരുത് അങ്ങനെ തിന്നായിരുന്നപ്പോ. അ ഒരു കഷണം രണ്ട്ക്ഷണമോക്കെ തിന്ന് അങ്ങനെ കുഴപ്പമില്ലാതേന്നാൻ പറ്റും.
ആഹ്
ആ. ഞാൻ പിന്നെ പൊതുവേ അങ്ങനെ നിക്ക് ബീഫിനോട് അത്രണ്ട് താല്പര്യമൊന്നുമില്ല കോ ഓ ചിക്കൻ കണ്ടാ ബീഫ് കൂട്ടുകയോ ഒന്നുമല്ലയ്യ തന്നല്ലേ അങ്ങനെ അങ്ങനെയള്ളു. അതത് അ്മക്കെ ഇടന്നിട്ട് അന്റെ അ്മായി്മക്കെയങ്കര ഇഷ്ടം. ചിക്കനൊന്നും ആധമം കട്ട പക്ഷെ ബീഫ് ഭയങ്കര ഇഷ. ആഹ നമ്മള് കൂട്ടന്റെ തല്ലാം. പിന്നെ എല്മ. കഷ്ണം സോഫ്ുള്ളെരു കഷ്ണം മാത്രക്ക അങ്ങനെള്ള.
ആഹ്
പറ.
ഞങ്ങളുഴഅങ്ങനെന്നപ്പോള് മസാല വരട്ടി ഉള്ളിയൊക്കെ മുച്ചിട്ട് അങ്ങനെ തന്നെ വേവിക്കല പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ അല്ലാതെ വേവിച്ചിട്ട് പിന്നെ മസാല ചേർക്കും.
ആഹ് അങ്ങനെണ് എന്റെ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാക്കിയത് വേവിച്ചക്ക. ഒന്നാകെ മൊത്തത്തിീച്ചേക്ക അയ്ന്ന് കുറചീച്ച എടുത്തിട്ട അങ്ങനെ ആണെങ്കിലും അങ്ങന തന്നെ.
പിന്നാണെങ്കിലും മല്ലിപ്പൊടി അധികം കുരുമുളകും. ഒക്കെ അധികം യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ.
ആഹ് അവിടെ കുരുമുകാണ് അധിക വച്ചത് അവിടെ മല്ലിപ്പൊടിയ അങ്ങനെതാക്കത് പക്ഷെ ഇവിടെ ഉമമാക്ക് ന മല്ലിയ ആ എല്ലാം കറിയിലും. ഇവിടെ മീൻകറിയിൽ എല്ലാത്തിലും മല്ലിടും പക്ഷിന്റെ വീട്ടിലന്നും മല്ലി ഇടൂല.
ആഹ് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമാണല്ലോ.
ഞങ്ങളെ മാത്രംന്ന് ആരും അങ്ങന മല്ല ഞാനൻ ഇവിടുന്ന് ഇത് കാണുമ്പോ അതെന്തിനാ മല്ലിപ്പൊടിയന്നുള്ള ഒരുരിതേന്ന്. കാരണം ഞങ്ങളൊക്കെ അവിടെ എ പിളേയിൽ ഇറച്ചിൊണ്ട് മാത്രമേ മല്ലുപ്പൊടിന് പാത്രം തന്നെ ഇടക്കൊള്ളൂ
ആഹ്
അപ്പൊ ഇവിടെ എല്ലാത്തിനും മല്ലിപ്പൊടി ഇടണം ഉം ഇതാ മീൻകറിൽ എല്ലാത്തരും ഇനിയിപ്പോ തേങ്ങാ അച്ചു വെക്കണെങ്കിലും അരു ചെറിയ. ഫോണ വലി പൊടിടോ അങ്ങനെ.
ഞങ്ങളെ ഭാഗത്തോ അങ്ങനെന്നെ.
ആഹ്
ഇവിടെ ഹസ്ബന്റീന്റെ വീടിന്റെ ഭാഗത്തൊക്കെ എല്ലാവാരും മ.
പിന്നെ അവിടെ തന്നാല് നല്ല ലൂസയിട്ട കറി വെക്കാ. ഇവടെങ്ങനല്ല ഇവിടെ നല്ല കട്ടി കട്ടി വാണം ഇതില ഹോട്ടലൊക്കെ കിട്ടിണ പോലെ. നല്ല കട്ടീല് പിന്നെ കുറച്ചാളൊക്കെ ആകുമ്പോ വല്ല്യ കൊയപ്പല്ല പക്ഷെ. ഒറേ ആളക്കെണ്ടാവുമ്പോ അത് നടക്കൂല അതാണ് അപ്പോ വണ്ടപ്പ മ്മ പ്പ അവരക്കെ കറി കൂട്ടുണോണ്ട് അവർക്ക് മാത്രം ആകുമ്പോ നമുക്ക്‌ എങ്ങനും വെച്ചടുക്കാം കുറച്ച് മീനും ആയിട്ട്ക്കെ കൊറെേ ആളന്നുണ്ടാകുമ്പോ ഈ കറി തകീല്ല എന്റെ ഹസ്ബന്റ് ഒന്ന് വന്നാല് നല്ല കറി വേണം ഹസ്ബന്റിന് അപ്പൊ ഉം ഇ ചായന്റെ കടിക്കണെിൽ എല്ലാത്തിലും നല്ല കറി വാണം അപ്പൊ പിന്നെ കൊറേ നീട്ടിയൊക്കെ തന്നെയ അപ്പളാ തേങ്ങക്കൊക്കെ അധികം ചിലവ് അവിടെങ്ങനെ ങ്ങളും രണ്ടാളന്നെ കറിയൊക്കെ ങ്ങനെ വെക്കലാപ്പൊ
ഞങ്ങള് ബീഫൊക്കെ അങ്ങനെ വരട്ടി കഴിക്കാറാണ് പിന്നെ വീട്ടില് കുറഞ്ഞ ആളേല്ലോ അപ്പൊ പിന്നെ അത്രല്ലേ കുക്ക്യ്യണ്ടുള്ളൂ
ഉം തലേ ദിവസം കറ കെടുക്കുവ പിഠ്ദീവസം
ഓഹ് മീൻകറി ചിക്കൻ കറി അങ്ങനെയൊക്കെ അല്ലാത്ത കറികളൊക്കെ കൊറച് ചേപ്പാ ഉണ്ടാക്കും ഫ്രിഡ്ജില് വെച്ച് കഴിക്കുന്ന വല്യൊരു താല്പര്യം ഇല്ല
ആഹ് അതാണ് ഇവിടെ ആരും കൂട്ടുല്ല ഞാന് പച്ചക്കറി കറൊക്കെ ആണെങ്കില് ഞാന് പിറ്റെസതിന് എടുക്കുംന്നല്ലാതെ ഇവർക്ക്‌ ആർക്കും പറ്റലില്ല
രണ്ടാമത്തെ ദിവസം നല്ല ടേസ്റ്റ് ഉണ്ടാവല്ലോ
ആഹ് സാമാർ മീൻ കറിയോക്ക രണ്ട് ദിവസം വെച്ചാ രസണ് കടാതെ കിട്ടിയേ പക്ഷേ ഇവർ കൂട്ടൂല
ഞങ്ങള് സാമ്പാറും മീൻകറിയൊക്കെ കട്ടും
ങ്ങളെല്ലാ ഫുഡും കഴക്കൂല
ഓഹ് എല്ലാ ഫുടും കഴിക്കും കൊർച് മുൻപൊന്നും കഴിക്കില്ലായിരുന്നു ഇപ്പ പിന്നെ എല്ലാം ശീല ആഹ് ഞാൻ ചെർതാവ്പോക്കെ മീനൊന്നും കഴിക്കാറില്ലായിരുന്നു ഇപ്പ റെഡിയായി
ആഹ് ആഹ് ഇവിടെ എന്റെ ഇളച്ചിഒന്നു ഒരു പച്ചക്കറി ഒര് പച്ചക്കറി കഴിക്കൂല മീന വർച്ചയല്ല തന്ന ഇ എന്താ അങ്ങനൊവവുമ്പോ പി സിയോട്ന്റെ പ്രശ്നം ഉണ്ട് പോക്കും
ആഹ് അതെ എനിക്കുണ്ട് ഞാൻ ചെർതാവുംമ്പം തിരെ കഴിക്കാറില്ലായിരുന്നു പിന്നെ പി സി ഒ ഡി അന എല്ലാ രോഗങ്ങളും ഉണ്ടായിരുന്നു
ഇപ്പൊ കൊറേ റെഡിയായി പക്ഷെ ചിക്കനും അങ്ങനെ കഴിക്കൂല്ല ബീഫും കഴിക്കൂല്ല
ഉം
ഇപ്പൊ പിന്നെ എല്ലാം കഴിക്കല് തുടങ്ങി ഇപ്പൊ കൊറരിയ ഓ ഓ ഓ
ആഹ് മോള്
ഉ പസ് ആസ്പല്ലല്ലല്ലേ
ആഹ് ഇല്ല ചെറുതാ
ഉം
ഞാന് പഠനൊക്കെ കഴിഞ്ഞ് അങ്ങനെ
ഇത് ജോബിന് പോണ്ട
ഇല്ല പോയി തൊടങ്ങിട്ടില്ല
ആ അതെ
മോള് വീട്ടില് ഞങ്ങളേ ഉള്ളൂ അപ്പൊ
ൻ എന്താ കോയ്സെടുത്തിന്ന് ആഹ ആഹ് ആഹ്
ഇ മോളിൽ സ്കൂൾ പോയി തുൊടങ്ങണം പോണങ്കില്
ആഹ് പ്രാക്ടീസ്യ്തിന്യോ
ഓ പ്രാക്ടീസ് കൊറച്ചൊക്കെ ചെയ്തിരുന്നു
ഉം
ഉ
പിന്നെ പ്രഗ്നന്റ് ആയിട്ടുണ്ടാവലേ
ആ അതെ
ആഹ്
യിക്കാട്ടെങ്ങ ഭക്ഷണത്തിന്റെ ഒക്കെ നോക്കിക്ക രാത്രയൊക്കെ ഭക്ഷണം ഉണ്ടാക്കണ്ടേ
ആഹ് ഉണ്ടാകണം ഉം
ഉം ആയിക്കോട്ടെ
ആഹ്
ആഹ്
പിന്നെ